ഹലോ തോ
ഹലോ ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ഓക്കെ ഓക്കെ ആഹ് ഓക്കെ ഓക്കെ
നിങ്ങള്ൾ പിന്നെ ടൂറൊക്കെ പോവാാറുണ്ടോ
ആഹ് വല്ലപ്പോഴും നമുക്ക് ഫ്രീ ടൈം കിുമ്പോൊക്കെ പോകാറുണ്ട് ലീവള്ള ദിവസങ്ങളിലൊക്കെ
എവിടേയ്ക്കാ എവിടേ യ്ക്കാ പോവാറ്
വയനാട് തന്നെ പോകും അല്ല മൈസൂർ അങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും
മൈസൂർ പാലസ് മൈസൂർ സൂ
ഓ പാലസക്ക പൊയ്ക്കോ ണം അതെ അതെ അവിടെക്കെ ഒന്ന,, ഓ
ക്കെ സൂക്ക് വ സൂക്ക് വലുതാന്നു പറയുന്നുണ്ടല്ലോ മീൻസ് യേഷ് ഇന്ത്യയിലോ ഏഷ്യയിലുംക്കെ വല്ല വലിയ സൂ ആണോ മൈസൂർ സൂന്നൊക്കെ,, പറയുന്നുള്ള അതൊക്കെ ഞാനവിടെ പോയിട്ടില്ല അതുകൊണ്ട് ചോദക്കുന്നെ
ഇല്ലലെ ഞാൻ പോകുന്ന രണ്ട് വട്ടം പോ ഒന്ന് രണ്ടല്ല മൂന്നാല വട്ടം പോയിട്ടണ്ട് അവടെ സന്തോഷം പിള്ളോരെ കൊ ണ്ടൊക്കെ പോയി കഴിഞ്ഞാലേ നല്ല എന്താ പറയാ നല്ല ജോളി ആായിട്ട് പോയിട്ട് വരാം
ഉം ഉം കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ സ്ഥലം ഓക്കെയ ആണല്ലേ
സുഹൃത്ത് തന്നൊണെങ്കിലും മൊത്തത്തില്ൽ അടിപൊളിയാണ്
പിന്നെ ഈ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്ക പോയിട്ടുണ്ടോ
ചോക്ലേറ്റ് ഞാൻ വാങ്ങട്ടുണ്ട് മൈസൂർല് ഊട്ടിയിലൊക്കെ പോകുമ്പോ കാണാറ് മൈസു സുഹൃത്ത് അങ്ങനെ വാങ്ങിയിട്ടുള്ള
ആഹ മൈസൂർല്ല ചോക്ലേറ്റ് ഉണ്ടാാക്കുന്ന സ്ഥലത്തൊക്കെ
ഇല്ല അങ്ങനെ അങ്ങനെ പോയിട്ടില്ല
ഇടുക്കി എങ്ങാനും പോയിട്ടുണ്ടോ ഇടുക്കി എരിയ സത്യത്തിൽ ഇടുക്കിയൊക്കെ നമ്മുടെ ലൈഫിൽ ഒരിക്കൽ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമൊക്കെ ആണെന്നല്ലേ പറയാ
അതെ അതെ ആലപ്പുഴ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ആലപ്പുഴയേൽ പോയിേ
ആലപ്പഴ ബോട്ടറീസാ
ആ ബോട്ടാറീസ് അതി കൂടെൊക്കെ പോയി ഒരു ദിവസം ഇല്ല ഉണ്ട സവദേശിട്ടില്ല കഴിച്ചിട്ടുണ്ടോ
ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല
ആഹ് ആഹ് മറ്റേ ഹൗസ് ബോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ബോട്ട് ഹൗസ് ബോട്ട് വാടകയ്ക്ക് എടുത്ത്ങ്ങനെ പോയി
അവിടുത്തെ ഫുഡ് ഒക്കെ കഴിച്ചു
ആ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു
ഉം ഉ ഉം
അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്
എങ്ങനെയ ഫ്രണ്ട്സിന്റെ കൂടെയാ ഫ്രണ്ട്സിന്റെറെ കൂടെ
അല്ല ഫാമിലി
ഉം
ഉം എല്ലാരും കൂടെങ്ങ
അത് ശരി ഓ
ആഹ നല്ല ഫുഡും ഇത്ര നേരം പതിനൊന്ന് മണിക്ക് പോയിട്ട് ടുത്ത് വൈകുന്നേരം മൂന്ന് മണിയ ആകുമ്പഴേക്കും ഒരു ഹാൾട്ട് അക്ക് തിരിച്ചേർക്കും ഏകദേശ രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും അവര് ബോട്ട് എടുക്കുക
ഉം
ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോാണ് അവര് തിരിച്ച് നമ്മള ആക്കുക
അതിനെത്രയ പേ ചെയ്യണ്ടേ
നമ്മള് പോയന്ന് പതിനഞ്ചറ്റ ആയ
പ ഒരു ഫാമിലിക്കാണോ പതിനഞ്ച്
അതെ അതെ നമ്മള് ഒരേ ബോട്ട് എടുക്കുന്ന അനുസരിച്ച
ഓഹോ അങ്ങനെയാണോ
ഹൗസ്ബോട്ട് ആയിരുന്നു ഉ സ്റ്റേ ചെയ്തില്ല അങ്ങന ഞങ്ങളവിടെ സ്റ്റേ ചെയ്തില്ല അല്ലാണ്ട് ഒരു ദിവസം എടുത്തിട്ട് അങ്ങനെ പോയ പിന്നെ അതില് നമ്മള് ചെറിയ വള്ളം എടുത്തിട്ട് നമുക്ക് അതിറെ ഉള്ളിൽ കൂടെ പോവാം
ഉം ഉം
അങ്ങനെയുണ്ട്
പതിനയ്യായിരം രൂപയൊക്കെയാവും അല്ലേ
ആഹ് പതിനഞ്ച് നമ്മള എടുക്കുന്നന്നണ്ടേ നല്ല പൈസ ആണല്ലോ സീസൺ ടൈമൊക്കാ പറ ഭയങ്കര പൈസ ആയിരുന്നു
അതില് കുറവ് കിട്ടോ
അത് കുറവന്ന് പറഞ്ഞ നമ്മള് പേശി ഇങ്ങനെ കുറയ്ക്കണം പി കുറക്കാണെ നല്ല നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോട്ട് വേണൂല്ലോ
ആഹ
അങ്ങനെ
ഓക്കേ
അത്യാശ്യ വൃത്തിയും കാരാങ്ങളും ഫമിലൊക്കെ പോക്മ്പോ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളുള്ള ബോട്ടൊക്കെ വേണം ടോ.
ഉം ഹം ഹം
അപ്പൊ അങ്ങനെ പോയ.
കുറെ പേരുണ്ടെങ്കി കൊഴപ്പമില്ല അല്ലെ ഒറ്റക്കൊക്കെ പോകുമ്പോളാ ഒറ്റക്കൊക്കെ. ആ പത്ത് പതിനഞ്ചൊക്കെ പേരു പിന്നെ അത്ര പൈസ കുറയല്ലോ
അതെ അതെ വല്ലാ സീനില്ലാണ്ട് പോയിട്ട് വരല്ലോ അങ്ങനെ.
ഓക്കെ
അ അടിപൊളിയായിട്ട്ന്ന് പോയിട്ട് വന്ന് ടൂറൊക്കെ പോവാറുണ്ടോ.
ഇല്ല ഞങ്ങള് അങ്ങനെ പോവാറില്ല നമ്മളിപ്പോ ആന്റിടെ വീട്ടിലും. അങ്ങനെയക്കെ പോകാറുള്ളൂ അല്ലാതെ ടൂറിന് വേണ്ടി അങ്ങനെ പോവാറില്ല പിന്ന വല്ല. കല്യാണം വല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഇതൊക്കെ വരുമ്പോ.
ആ ആ ഇടക് ഇങ്ങനെ ഓരോ ടൂറൊക്കെ പോയ അടിപൊളിയ.
ഇടക്കൊക്കെ ടൂർ പോണം എന്ന് വിചാരിക്കുന്നു മൈൻഡക്കെ ഒന്ന് റിലാക്സ് ആയി അല്ല.
അതെ അതെ അത് സെറ്റ് ആയിട്ട് പോയിട്ട് വരാല്ലോ. ഉ സൂപ്പറാണല്ലോ.
ആഹ്
ഉം അങ്ങനെ
പിന്നെ നിങ്ങള് ഫ്രീ ടൈമിലൊക്കെ എന്തെടുക്കുവാ ഫ്രീ ടൈമിലൊക്കെ എന്താണ് പരിപാടി.
വീട്ടിലെന്തെങ്കിലും പരിപാടി ഉണ്ടാവും അല്ലെങ്കിൽ പുറത്ത് പോകും ടൗണിലൊക്കെ പോവും.
ഉം
ഉം അങ്ങനെ പോയി വരും.
കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോകൂലേ.
അതെ അതെ പോയിട്ടു വരും
എങ്ങനെയാണ് ടി വി കാണലാണോ ഫോണി കളിക്കലാണോ.
ആഹ് ടി വി ഒന്നും ഇപ്പൊ അങ്ങനെ കാണലില്ല നല്ല സിനിമയൊക്കെ വരുവാണെങ്കിൽ കാണോന്നല്ലാണ്ട്. ടി വി കാണലൊക്കെ കുറവാ ഫോണിലിങ്ങനെ വല്ല റീലും കണ്ടോണ്ടിരിക്കും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റയോ.
ആഹ് ഹാ നിങ്ങള് ഫോണിൽ അഡിക്റ്റ് ആണോ ഫോണിൽ അഡിക്റ്റ് ആണോ.
ഇല്ല നമ്മള് അങ്ങനെ അടിറ്റല്ല വല്ലപ്പോഴും ഫ്രീ ടൈമ് മാത്രം കാണു നോക്കുന്നല്ലാണ്ട് അതിന് മാത്രം വരെ നോക്കി അങ്ങനെയിരിക്കില്ല.
ഉം ഉം അ
ആഹ് അയിന് വേണ്ടിനിക്കാൻ സമയമില്ല. ഉം താങ്കളെങ്ങനെയാ റീലും കാര്യങ്ങളൊക്കെ കാണുന്ന കൂട്ടത്തിലാണോ.
ആഹ് ഞാൻ റീലൊക്കെ കാണാറുണ്ട് അപ്പൊപ്പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട്. സംശയം വരുന്നുണ്ട് ഞാനിപ്പോ ഇതിന് അഡിക്റ്റ് ആവുന്നുണ്ടോ എന്ന്
ആഹ് അത് കുറെ കണ്ട് കഴിയുമ്പോ തന്നെ നമ്മള് ഓട്ടോമാറ്റിക് നമ്മുടെ ബ്രെയിൻ.
അതെ നമ്മൾ ആഹ് ഒരു ആക്റ്റീവ് മൈൻഡ് അങ്ങോട്ട് ആഹ് ആക്റ്റീവ് മൈൻഡ് അങ്ങോട്ട് ആഹ് മറ്റേ പോയി പ്പോയി പിന്നെ വിചാരിച്ച് ഈ ക്ലൈമറ്റിന്റെ ആണോ വെയിലായി ട്ട് എല്ലാവർക്കും ഇപ്പൊ ഒരു ഭയങ്കരമായിട്ട് ഡള്ളാവുന്ന അവസ്ഥയാണല്ലോ.
ആഹ് ആഹ്.
അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അതിന്റെയാണോ അതൊ ഈ ഫോൺ ഇങ്ങനെ നോക്കിയിരിന്നിട്ടാണോ.
ആഹ് ആഹ് അത് ഫോണ് നോക്കിയിരിക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ കുറേത്തേ ഫോൺ നോക്കിട്ട. ബ്രയ്നും കാര്യങ്ങളൊക്കെ ആഹ് രീതിയിലേക്ക് മാറി നമ്മള് പഠിക്കണ്ട രീതിയിൽന്നൊക്കെ വി ട്ട് മാറി മൊത്തത്തില് മാറി മാറ്റായി പോകൂല്ലോ.
ഉം
ഉം അങ്ങനെയാണ് മാക്സിമം യൂസ്. യൂസ് ചെയ്യാം പക്ഷെ ഓവറായി കണ്ടഴിഞ്ഞ നമ്മള് ഇത്ര നിശ്ചിതടൈം കഴിഞ്ഞ് രാത്രിയൊക്ക കെടന്ന് കണ്ട് കഴിഞ്ഞാ നമുക്ക് ഒറ ക്കം തീരെ ഉണ്ടാവില്ല പിന്നെ രാവിലെയും ഭയങ്കര സീന് എണീക്കാനും ബുദ്ധിമുട്ട്. എണിക്കൂല്ല നമ്മള് നമ്മളെ കോൺസ്ൻട്രേഷൻ മൊത്തത്തില് പോയി പോവും
ഉംഹ്
ഉം പിന്നെ ഫുള്ള് കണ്ണിന്റെ ചുറ്റും ഡാർക്ക്
കണ്ണിന്റെ ചുറ്റും ഡാർക്ക് വരുന്ന ആഹ് അതീ
ആഹ് അതേ ആഹ് ഫോൺ നോക്കുന്ന നമുക്ക് ഉറ ക്കവില്ലായ്മ അല്ല നമ്മള് ഒരു ദിവസം നോക്കിണ്ട് പിറ്റേസം ആഹ് ടൈം തന്നെ ആകുമ്പോ നമ്മള് ഓട്ടോമാറ്റിക്കിലി ഫോണും നോക്കിയിരിക്കും മാക്സിമം അവോയ്ഡ് ചെയ്യാ നമ്മളിപ്പോ പഠിക്കുന്ന ആളാണെങ്കിൽ തന്നെ ആഹ് ഒരു ടച്ച് വിട്ട് പോകും മൊത്തത്തില് ആഹ് ടച്ച് വിട്ട്പോകും
ഉം അതെ ആഹ് ഒരു അൺകോൺഷ്യസ് അൺകോൺഷ്യസ് ആയ പോലൊരു അവസ്ഥയാ
ഓട്ടോമാറ്റിക്കിലി നമ്മളാ റീലിന്റെ ആഹ് ഇതിലേക്ക് മാറിപ്പോകും
നമ്മള് പ്രൊഡക്റ്റീവ് ആവുന്നില്ലാന്ന്
ആഹ് അതെ അതെ നമ്മളെ ഓരോ നമ്മുടെ തിങ്ക് ചെയ്യാനുള്ളോവരെ ഇതൊക്കെ മൊത്തത്തിലങ്ങട് പോയി പോവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നേ കേട്ടോ ഇനി ഓരോരുത്തക്ക് ഓരോ ഇതായിരിക്കും
എനിക്കും അങ്ങനെ ഇപ്പോ തോന്നി തുടങ്ങുന്നുണ്ട് അപ്പൊ ഞാനത് ക്ലാരിഫൈ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒന്ന് നിങ്ങളുടെ അഭി പ്രായം കൂടി ചോയിച്ചതാ
ആഹ് മാക്സിമം കൺട്രോൾ ചെയ്ത് നമ്മള് ഇതാക്കുക കാണണ്ടത് കാണുക ഒരു നിശ്ചിത ടൈമിനുള്ളിൽ നമ്മൾ കിട ക്കുക രാത്രിയാണെതന്നെ ഒരു പത്തര പതിനൊന്ന്മണിക്കുള്ളിൽ തന്നെ കിടന്നുറങ്ങാനുള്ള പരിപാടിനോക്കുക എന്നിട്ട് രാവിലെ ഒരു ഏഴുമണി ആറരഏഴു മണിയൊക്കെ ആകുമ്പോളേക്ക് എണീക്കാനുള്ള അപ്പതന്നെ നമ്മള് ഒരു ഡേഎന്ന് പറഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടൂം ചെയ്യും. ഫുള്ള് എനർജി എനർജി അയ്ല് നമുക്ക് ഫുൾ എനർജില് നിൽക്കുകേ ചെയ്യാം ഇല്ലെങ്കിൽ വൈകി എണീച്ചുണ്ടെങ്കിൽ ഫുള്ള്ക്ഷീണം
അതെ അതിപൊ നമ്മളിപ്പോ അല്ലെ ആ ഒരു എന്താണ് ഒറക്കംഎന്ന്പറയുന്നത് നമ്മുടെ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരുകാര്യാണ്. ഒറക്കത്തിന്റെ താളൊങ്ങോട്ട്
പ്രോപ്പെട്ടാ ഒറങ്ങി ഉറങ്ങിയിട്ടില്ലേതന്നെ നമുക്ക്ഒരു ദ്വവസങ്ങട്ട് പോവില്ലേ. പിന്നെ തലവേദന അല്ലെങ്കി അസുഖങ്ങള് വരും. പിന്നെ ഒറക്കം കറക്റ്റയില്ലെ തന്നെ ഇൻ മുടിനരക്കാ മുടികൊഴിച്ചില് പെട്ടെന്ന്പ്രായാവും അതെഅതെ നമ്മള്മൊത്തത്തില്. ഡയജഷ്യൻതന്നെ നമ്മ ഫുഡ് കഴിക്കുന്ന ഇത് തന്നെ ഡയറ്റ് ഇതാവുന്നതന്നെ മൊത്തത്തില് മാറിപ്പോവില്ലേ ദഹനംതന്നെ മൊത്തത്തിൽ സീനാവുല്ലേ. ഒറക്കംതന്നെ കറക്റ്റായില്ലെങ്കി. നമ്മുടെ പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിക്ക്റെസ്റ്റ് കൊടുക്കുന്നില്ലല്ലോ.
നമ്മള് ഫുഡ് കഴിച്ചിട്ടാണോ? ആഹ്
ഉം
നമ്മള് ഫുഡ്‌ കഴിച്ചിട്ടാണോ വെള്ളം കുടിക്കാെ അതോ ഫുഡിന് മുമ്പാണോ വെള്ളം കുടിക്കെണ്ടേ?
ഫുഡിന് മുമ്പ് ഇത്രനേരം ശരിക്കും പറഞ്ഞ ഞാൻ കഴിക്കുന്ന ഫുഡിന്റെ കൂടെന്നെ കഴിക്കും. ശരിക്കുംപറഞാ അങ്ങനെകഴിക്ക ക്കാൻ പാടില്ലാന്നാണ് പറയല്.
ഉം
ഫുഡിന് ഇത്രനേരം മുമ്പ്കഴിക്ക ഫുഡ് കഴിഞ്ഞിട്ട് ഇത്രനേരം മുൻമ്പ് കഴിക്കാ ഇന്നാണ് അറിയില്ല എനിക്കിതിനെ കുറിച്ച് കറക്റ്റായിട്ട്.
സത്യത്തിൽ നമ്മളിപ്പം മറ്റെ എന്താര് ഇൻഫോർമേറ്റീവയിട്ട്ള്ള വീഡിയോക്കെ കാണുമ്പോ അതിൽ പറയുന്നത്. ഫുഡ്കഴിച്ചിട്ടേ എന്തായാലും വെള്ളം കുടിക്കരുത് എന്നാണോ? പറയുന്നത്. അങ്ങനെ എനിക്കറിയത്തില്ല പക്ഷെ ആഹ്അതെ. അതൊക്കെവിശ്വിക്കാൻപറ്റുന്ന വീഡിയോസാണോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട്.
അതെഅതെ എല്ലാ വിഡിയോ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ.
ആഹ്
നമുക്ക ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങള് നമ്മള് ചെയ്യന്നാല്ലാണ്ട്.
അതെ
ഉം ഞാൻ പക്ഷെ ഫുഡിന്റെ കൂടിയാണേ ശീ ഒന്നാമത് ശീലം അങ്ങനെ ആയിപ്പോയി.
ഉം
ഉം ഫുഡിന്റൂടെ ആണ് കഴിക്കല്.
ഉം
ഞാ രാത്രി കെടക്കുന്നേന്റെ കൊറച്ച് നേരത്തെ മുമ്പൊക്കെ ഫുഡ് കഴിച്ചൊന്ന് സെറ്റ് ആയിട്ട് കെട ക്കാണെങ്കി നല്ല ഒറക്കും കാര്യങ്ങളും കിട്ടും.
എങ്ങനെ വെള്ളം കുടിച്ചിട്ടോ.
ആഹ് വെള്ളം കുടിച്ചിട്ട്ള്ള ഫുഡ് നമ്മളൊരു കെടക്കുന്നേന്റെ ഒരു മൂന്ന് രണ്ട് മണിക്കൂർ മുമ്പൊക്കെ കഴിക്കാണെങ്കിലേ.
ഉം നിങ്ങള് ജിമ്മി പോവ്ന്നുണ്ടോ ജിമ്മിൽ പോവുന്നുണ്ടോ?
ഇല്ല ജിമ്മിപോണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോണില്ല. ബാഡ്മാന്റല് കളിക്കാൻ പോവ്ണ് ഇണ്ട്
ബാൺമിന്റൺ ഡെയിലി പോവോ
ആണ് മിക്കോസങ്ങ് പോവും. ഇപ്പൊ മഴആയോണ്ട് ഇനിപ്പോ എങ്ങനെയാന്ന് അറിയില്ല.
ഡെയ്‌ലി രാവിലെ ആണോ വൈന്നേരാ ണോ ഓക്കെ ഫ്രണ്ട്സോ
ആഹ് ഞങ്ങള് ഫ്രണ്ട്സായിട്ട് പോവും. ജിമ്മി പോയിറ്റുണ്ടായിരുന്നു ഇപ്പോ ഇപ്പ ഇല്ല. ഉം അങ്ങനെ
ആഹ് ജിമ്മില് പോയിട്ട് എങ്ങനെയാണ് അഹ്. എങ്ങനെ വെയ്റ്റ് കൊറക്കാൻ വേണ്ടീട്ടാണോ അതോ വെയിറ്റ് കൂട്ടാൻ വേണ്ടിട്ടാണോ ഏതാ.
ശരീരം ഇൻക്കിപ്പം ഒന്ന് വെയിറ്റ് കൊറയണം എന്നാണ്. പിന്നെ ശരീരം ഒന്ന് ഒറ്ക്ക്യആ രീതില്.
ഓഹ് വെയിറ്റ് കൊറയാൻ വേണ്ടിട്ടാവോ നോക്കുന്നേ
അതെ അത വെയ്റ്റ് ഒന്ന് കൊറക്കൻ വേണ്ടീട്ട്
അപ്പ പിന്നെ ഈ പ്രോട്ടീൻ പൗഡ്റോ അതൊക്കെ കഴിക്കണ്ട ആവശ്യണ്ടോ
ഇല്ല അത് നമ്മള് ഓരേ ഓരോരുത്തര് ഓരോ ഇതാണല്ലോ ശരീരത്തിന് നല്ല മസ് ടിൽസിന്നു പറയണ ഒരു എനർജി കിട്ടാൻ വേണ്ടിട്ടാണല്ലോ പ്രോട്ടീൻ തിൽ തടി തടിക്കുന്ന മസിൽസ് ഒക്കെ വരാൻ വേണ്ടിട്ടാണ് പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളും പ്രോട്ടീൻ മൊ പൗഡറ് കഴിച്ചിണ്ടെങ്കി തന്നെ നല്ല നല്ല രീതീല് നമുക്ക് കളിക്കാൻ പറ്റണം
ആഹ് ആഹ് ഹേ
ജിമ്മില് നല്ല രീതിൽ തന്നെ നമ്മുക്ക് കളിക്കണം
ആഹ് ശരി എന്നാല് ഗുഡ് നൈറ്റ്
ആഹ് ഗുഡ് നൈറ്റ്